ഹലോ
ഹലോ ആ കേക്കാവോ
അതെ കേക്കാം
പറഞ്ഞോളൂ
നമ്മളെ നാടിന്റെ അവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്
നമ്മടെ നാട് ആം താമസിക്കാനൊക്കെ നല്ലയാ പക്ഷെ എജുക്കേഷന്റെ കാര്യത്തില് ഭയങ്കര ഫ്ലോപ്പാണ് നമ്മളെ നാട്
അതെന്താണ് അങ്ങനെ പറയാൻ കാരണം
കാരണം ഒരുപാട് ആൾക്കാര് അവർടെ ഗ്രാജുവേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി ഇറങ്ങിയിട്ട് അവർക്ക് ജോലിയില്ല എല്ലാരും വെറുതെ നിക്കാണ് അവര് പഠിച്ച ഫീൽഡിലോട്ട് അല്ല അപ്പം ജോലിക്ക് ആ ഇപ്പം അവര് പ ന്ദോ പറഞ്ഞോ ഹലോ
ആയിരി എല്ലാരും പൊർത്തോട്ട് പോവാൻ നോക്ക്ന്നത്
അതെ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം പൊറത്തുണ്ട് അപ്പൊ നമ്മള് കൂടുതൽ ആൾക്കാര് അങ്ങോട്ടേക്ക് പോവാനാണ് ഇപ്പ നോക്കുന്നത് ഒരുപാട് പിള്ളേര് പോയി തുടങ്ങി പോവുന്നുണ്ട് ബ്രോയുടെ അഭിപ്രായം എന്താ
എന്റെ അഭിപ്രായം അത് തന്നെയാണ് ഇവിടെ നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല
ഉം ഉം
ല്ല ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു നിക്കുന്നവർക്ക് ജോലിയില്ല അതുകൊണ്ട് അത് കൊണ്ടാവാ എല്ലാവരും പൊർത്തോട്ട് പോവാൻ ശ്രമിക്കുന്നത് ബെറ്റർ പോസിബിലിറ്റീസ് നോക്കിയായിരിക്കും എല്ലാരും അവരുടെ ലൈഫ് സെക്യൂറാവാനല്ലേ നോക്കത്തുള്ളൂ
അതെ അതെ
ഇപ്പോഎനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാര് പൊർത്തോട്ട് പോവുന്നത് ജർമ്മനി അങ്ങനെ യു കെ അങ്ങനെ
ആ യൂറോപ്യൻ കൺഡ്രീസ് ആണ് കൂടുതൽ ആൾക്കാര് പ്രിഫർ ചെയ്യുന്നത്
അതെ എല്ലാരും ഗൾഫ് ഒന്നു ആരു അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല
ആ ഗൾഫ് ഒരു ലൂപ്പ് ആണെന്നാ ആൾക്കാര് പറയുന്നത് അവടെ പോയിക്കഴിഞ്ഞാ ഞമ്മള് പെട്ടു നമ്മക്ക് ലൈഫ് എൻജോയ് ചെയ്യാനോ അങ്ങനെ പറ്റത്തില്ല വെറുതെ ജോലി എടുക്കാ വരാ അങ്ങൻത്തെ ഒരു സ്കീം ആണ് പറയുന്നത് പക്ഷെ യൂറോപ്യൻ കൺട്രീസ് തികച്ചും വ്യത്യസ്തമാണെന്നാണ് എല്ലാവരുടെയും ഒരു നിഗമനം
അതെ മറ്റേ വാഴ വാഴാ റ്റു സിനിമയിലണക്കെല്ലേ
ആ അതെ അതെ
ഗൾഫില് ചെല്ലുന്നു അയാള് അയാൾടെ സിറ്റുവേഷൻ അനിയന്റെ അടുത്ത് പറയുന്നത് എന്താ കഷ്ടപ്പാടാണെന്നുള്ള രീതിയിലാണ് പക്ഷെ അനിയൻ അതിനെ വേ റേ രീതില് എടുക്കുന്നു ചാടികേറി ഗൾഫിലേക്ക് ചെല്ലുന്നു പിന്നീട് അവൻ അവിടെ കഷ്ടപ്പാടാവുന്നു അതെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഞാൻ എപ്പോഴും പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ വേറൊരു യൂറോപ്യൻ രാജ്യങ്ങളെ നോക്കൂ ഇപ്പം തോനേ കുട്ടികൾ പോകുന്ന എനിക്ക് തോന്നുന്നു ജർമ്മനി യു കെ അയർലൻഡ് അങ്ങനെ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാൻ തോന്നുന്നു
അതെ അതെ
കാരണമെന്താ പഠിത്തത്തോടൊപ്പം ഒരു സ്റ്റൈഫന്റും കിട്ടും ജീവിതം എൻജോയ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള എന്താ പോസിബിലിറ്റി ഉണ്ടായിട്ടാവാം എല്ലാവരും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്
ഉം യൂറോപ്യൻ രാജ്യങ്ങളെ കൾച്ചറിനെ പറ്റിയെന്താ അഭിപ്രായം അവിടുത്തെ കൾച്ചർ നമ്മുടെ നാട്ടിലും
നമ്മളെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അവരവരുടെ കൾച്ചറിനെ വളരെ രി നല്ല രീതിയിൽ സംരക്ഷിക്കുന്നാൾക്കാരാണ് പക്ഷെ പല രാജ്യത്തി നിന്നും ആൾക്കാര് ചെല്ലുന്നതോടെ അവരുടെ ആ ഒരു കൾച്ചറിനെ അത് ബാധിക്കുന്ന്ണ്ട് ഇപ്പൊ തന്നെ ലോകത്തന്നെ നോക്കിയാലും എല്ലാ രാജ്യത്തീന്നും എന്താണ് ഇമിഗ്രൻസാണ് തോനെയെനിക്ക് തോന്നുന്നു കേ ഇന്ത്യയില് മാത്രുള്ളൂ അത്ര വ്യത്യാസം കൊറവാന്ന് തോന്നുന്നു യൂറോപ്യൻ രാജ്യങ്ങളി മൊത്തം ഇമിഗ്രൻസ് താണ് നമ്മള് ഫുട്ബോളന്നെ എടുക്കാണെങ്കില് ഫ്രാൻസ് ടീമിൽ നോക്ക്യാണെങ്കില് അയിനകത്ത് കളിക്കുന്ന മൊത്തവും ആഫ്രിക്കൻ വംശ
ആഫ്രിക്കയാ ആ അതെ അതെ അതാണ്
ഒന്ന് അവരുടെ ടോപ്പ് സ്കോറായ കില്യനംപാപ്പയെ പോലും ഒരൾജീരിയ പ അൽജീരിയം എന്താ
വംശജനം
വംശജനാണ് ഉസ്മാൻടെമ്പല്ലെ വേറെ വംശജനാണ് അങ്ങനെ നോക്ക്യാണെങ്കില് ആഫ്രിക്കൻ ആൾക്കാരാണ് തോനയും എന്താ ഈ ഇമിഗ്രൻസായിട്ട് വെര്ന്നത് നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോ അവിട്ത്തെ കൾച്ചറിനെ നമ്മള് സംരക്ഷിക്കാനാണ് നോ കണ്ട ആ അതെ സംരക്ഷിക്ക്യ അതിനെ ബഹുമാനിക്ക്യ എന്നാലിപ്പോ നടക്ക്ന്നത് എന്താണ് നേരെ തിരിച്ചാണ് എങ്ങനെയൊരു രാജ്യത്തിന്റെ കൾച്ചറ് നശിപ്പിക്കാം അവിടെ അവരുടെ ആധിപത്യം എന്താ കൊറവാ ക്കാം എന്നുള്ള രീതിയിലാണ് എല്ലായിടു
അതെ ആഅതിപ്പോരുപാട് വാർത്തകള് വരുന്നുണ്ടല്ലോ അത് കാരണം ഒരുപാട് ഏഹ് ഇങ്ങനെ ചെയ്യാത്താൾക്കാരുടെ ജോലി വരെ പോയി അവരെ തന്നെ തിരിച്ച് നാട്ടിലേക്കയക്കണ്ട സ്ഥിതി ആയിക്കൊണ്ടിരിക്ക്യ കൊറെ ആൾക്കാര്
ഈ എ ഉം പ്രശ്നങ്ങള് കാരണം
ഇപ്പൊ തന്നെ യുണൈറ്റഡ് കിൻഡമിൽ തന്നെ എന്താ അവിടെ തന്നെ പല പല റെസ്ട്രിഷ്യൻസ് കൊണ്ട് വന്നിരിക്ക്ന്നു അന്യ രാജ്യ ക്കാർക്ക് അവിടെ പ്രവേശിക്കണമെങ്കിൽ ഇന്ന ജോലി വേണമല്ലെങ്കിൽ ഇന്ന സാലറി ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഫാമിലിയെ ആയിട്ട് അവിടെ സ്റ്റേ ബേക്ക് ക്ക്യാൻ പറ്റയെന്നുള്ള നിയമങ്ങള വന്നില്ലേ അതെ പൊണക്കിനി ഓരോ രാജ്യത്തും ഇങ്ങനെ വന്നോണ്ടേയിരിക്കും
ബ്രോയ്ക്കിഷ്ടപ്പെട്ട കൺട്രിയങ്ങനെന്തേലും ഫേവർ ആയിട്ടുള്ള
എനിക്ക് ഫേവറേറ്റായിട്ട് ഞാൻ എനിക്ക് യൂറോപ്പിലേറ്റവും ഇഷ്ടം ഇപ്പോൾ ജർമ്മനിയാണ്
ആഹ്
കാരണം അവിടുത്തെ കൾച്ചർ വളരെ വ്യത്യസ്തമാണ് ഫാഷ വ്യത്യസ്തമാണ് ആൾക്കാര് വ്യത്യസ്ത രീതിയില്ള്ള പെരുമാറ്റമുള്ളവരാണ് ചെലടത്ത് ചെന്നാലെന്താ നമ്മളെ ഭയങ്കര ഫ്രണ്ട്ലിയായിട്ടവര് കണക്ക് കൂട്ടും. ചെലോട്ത്ത് ചെന്നാലവര് നമ്മളെ ഫ്രണ്ട്ലിയായിട്ട് കണക്ക് കൂട്ടൽല്ല. വേറ രാജ്യത്ത് വന്നോണ്ടാണവർക്കത് ഫീലെയ്യുന്നത്. അവര് തികച്ചും അവരുടെ എന്താ ഒരു കൾച്ചർനെ സംരക്ഷിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. പിന്നെ പഠിക്കാൻ പോന്ന കുട്ടികൾക്കായാലും ജോലി ചെയ്യുന്നവർക്കായാലും വളരെയേറെ എന്താ സഹായമുള്ളൊരു രാജ്യമാണ് ജർമ്മനി. ആ ഇപ്പൊ പഠിക്കാൻ പോന്ന കുട്ടികൾക്കന്നെയാണെങ്കിലവടെ നല്ലൊരു സ്റ്റൈഫന്റോടൂടി പഠിക്കാം പറ്റും. അതും നമ്മള്ത സപ്പോട്ട് ചെയ്യാൻ വേ നമ്മക്ക് നമ്മടെ ന്താ സ് സ് സ്റ്റേ ന്താ ഏഹ് വിദ്യാഭാസത്തിനെ സപ്പോർട്ടെയ്യാൻ വേണ്ട്യാണ് അവര് ആ സ്റ്റൈഫൻ്റെരുന്നത്. ധാരാളം ആൾക്കാരിപ്പം അങ്ങോട്ടെന്താ പോകുന്നുണ്ട് ജർമ്മനിയിലേക്ക്
ആഹ് ആഹ് ഈ ജർമ്മനി പോണോങ്കി നമ്മള് ജർമ്മൻ ഫാഷ പഠിച്ചിരിക്കണ്ടേ അവിടെ അവര് അതിനാണല്ലോ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്.
അതെ അവര് അവര്ടെ ഫാഷയെ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നൊരു രാജ്യമാണ്. അത്കൊണ്ടാണ് അവടെ പോവണമെങ്കിൽ ബി ടു ലെവൽ ജർമ്മൻ ഫാഷ വേണമെന്ന് പറയുന്നത് അതെ ഇത് വളരെ കാ കാഠിന്യമേറിയൊര് കാര്യമാ ബി ടു എക്സാം പാസാവുക എന്നുള്ളത്. ഓരോ നാല് വ്യത്യസ്ത എന്താ എക്സാമുകളാണ് ഉള്ളത്. സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്
ഉം
ഈ നാല് ലെവല് ലും നമക്ക് ഒരു ലെവല്ന് അറുപത് മാർക്ക് വെച്ച് വേണം ബി ടു ല്
ഓക്കെ ഒരു ലെവല് ടോട്ടല് ഹൺഡ്രഡിലാണോ?
അതെ നാല് പരീക്ഷയും നൂറിലാണ്.
ആഹ്
ഓരോ പരീക്ഷക്കും അറുപത് മാർക്ക് വെച്ച് വാണം പാസാവണമെങ്കില്. നമ്മക്ക് പല വെട്ടമായിട്ട്ത് എഴുതി എടുക്കാം വേണോങ്കി സ്പീക്കിങ് മാത്രം ഒരു പ്രാവശ്യം എഴുതി അറുപത് മേടിച്ചാ മതി. അട്ത്തയ്ന് വീണ്ടും മൂന്നെണ്ണം എഴുതണം ഒന്നിച്ച് എഴുതിയെടുക്കണ്ട. രീതിൽ എക്സ് അതെ യതെ ഒരെണ്ണം എഴ്തിയാലും മതി.
ഉം
അങ്ങനെ വേണോങ്കി നമ്മക്ക് എഴുതിയെടുക്കാം പക്ഷെ ഇത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ കാഠിന്യമേറിയ ഒരു ജോലിയാണ്. ഒര് പത്ത് മാസത്തോളം നമ്മള് ഇതിൻ്റെ പൊറകെ നടക്കണ്ട വരും പഠിക്കാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മളെ അതെ പിന്നെ എക്സാംമെഴുതണം. എക്സാം എഴ്തുക ന്ന് പറയുന്നത് പല പല സെന്ററുകളുണ്ട് എക്സാം സെന്ററുകളുണ്ട്.
ആഹ് ആഹ്
അവൈലബിളായിട്ടുള്ള കൊച്ചിയുണ്ട് ട്രിവാൻഡ്രൊണ്ട് പിന്നങ്ങ്
ഇപ്പൊ പുതിയന്തോ കാലിക്കട്ട് വന്നുന്ന് പറയുന്നു.
കാ അതിന്റെ വാർത്ത നമ്മള് ലഭിച്ചിട്ടില്ല. ആഹ് അത് ഞാനും കണ്ടാർന്നു പക്ഷേ നമ്മൾ അതിനെ കുറിച്ച് വല്യ അറിവില്ല പിന്നെ ഇപ്പോ വ്യത്യസ് തരം എക്സാംമ്ണ്ട് ഇപ്പം നോർമലി അവര് പ്ര പറയുന്നത് കോയിത്തേന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന എക്സാമാണ് പക്ഷേ ഇ പ്പോ പുതിയതൊണ്ട് ടെൽക്ക്, ഈ സി എൽ അങ്ങനെ
അപ്പൊ ഇത് തമ്മിഉള്ള വ്യത്യാസം സർട്ടിഫിക്കറ്റിലെ വാല്യൂല് എന്തെലും വ്യത്യാസം ഉണ്ടോ
നമുക്കറിയില്ല പ്രിഫർ ചെയ്യുന്നത് എല്ലാരും ഗോയിറ്റ ആണന്ന് പറയുന്ന കേക്കാം
ഓക്കേ
അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് വല്യ ഒരു ധാരണഇല്ല
ആഹ് ഹ
ഓ ഒര് എക്സാമിന്റെ ഫീസ് എന്ന് പറയുന്നത് തന്നെ അയ്യായിരം അയ്യായിരം ആറായിരം ആഹ് അത്രയൊക്കെ ആവും ഇപ്പം അഞ്ചെണ്ണം എഴുത നാ അതെ നാലെണ്ണം എഴുതണോങ്കില് എന്താ നമുക്ക് ഏകദേശം ഇരുപത്തിനാലായിരം രൂപഓക്കെ ആവും അത് നമ്മള് സ്വന്തത്താ നമ്മള് സ്വന്തമായിട്ട് മെയി ഇമെയിൽ അയച്ചാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത്
ആഹാ
അതേ സമയം നമ്മൾ വേറൊരാൾടെ സഹായം തേടുകയാണെങ്കിൽ അവർക്കുള്ള പൈസയുടെ കൂട്ടി കുറച്ചുകൂടെയാവും കുറച്ചുകൂടെന്ന് പറഞ്ഞ
ഓ നമ്മൾ എക്സ്ട്രാ കൂടുതൽ എമൗ കൂടുതൽ പൈസ അവർകൂടെ കൊടുക്കേണ്ടി വരും.
അതെ അതെ അപ്പോ കൂടുതൽ എന്ന് പറയുന്നത് പല പല റേറ്റാണ് ഓരോരുത്തരും പറയുന്നത്.
ഉം
സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ എന്താ എക്സാം എഴുതണോന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി രജിസ്റ്റർ ചെയ്ത് എഴുതാം അതായത് കേരളത്തിൽ
കേരള അല്ലെ ഒക്കെ പുറത്തൊക്കൊണെങ്കിൽ നമ്മൾ വേറൊരാളുടെ സഹായം വെച്ച് ആ സീറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ
അതെ അതെ എക്സാമിന് സീറ്റ് എടുക്കാൻ വേറൊൾടെ സഹായം തേടേണ്ടി വരും. പക്ഷെ അത് അവര് ചോദിക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മള് വിചാരിക്കാത്ത അത്ര ആരിക്കും ഒരു എക്സാം എഴുന്നതിന് പത്തും പതിമൂവായിരവും പതിനായിരവും ഒക്കെ വെച്ച് ചോദിക്കുന്നവരുണ്ട് അത് വളരെ കൂടുതലാണ്.
വളരെ കൂടുത ആ നമ്മുടെ കേരളത്തിൽ അയ്യായിരം രൂപ ആറായിരം രൂപ സംതിങ് അല്ലേ ഉള്ളൂ അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ അയിൻ്റെ എരട്ടി കൂടുതൽ വരുവാണ്.
അതെ അതെ അതെ അതെ
ഇതൊരു സ്കാമ് ആണെന്ന് എന്തെങ്കിലും ഉണ്ടോ
കാമ്മ് കേരളത്തിൽ സ്കാം ആണെന്ന് തിരുവനന്തപുരത്തെ സ്കാം ആണെന്ന് പറയുന്നുണ്ട്. കുറെേ പേർ ടെ വീഡിയോ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും കൺഫോമായി പറയാൻ അവിടുന്ന് ജയിച്ചവരും ഉണ്ട് അവിടുന്ന് തോ തോറ്റവരുഉണ്ട് അതുകൊണ്ട് നമുക്കൊന്നും പറയാനൊക്കതില്ല പിന്നെ ഈ സെന്ററുകളിൽ തന്നെ ക്ലാസുണ്ട് ജർമ്മൻ ക്ലാസ്സുകളുണ്ട്. അപ്പ അവരെ ജയിപ്പിക്കാൻ വേണ്ടി അവര് ബാക്കിയുള്ളവരെ തോപ്പിക്കും എന്നൊക്കെയാ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് സത്യാവസ്ഥ അറിയത്തില്ല
ഓ അങ്ങനെ
അതെ അതെ ഈ ജർമ്മനി തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കോഴ്സുകളുടെ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് എന്നാണ് പറയുന്നത് തോനെയും ഒരു അഞ്ഞൂറോളം ഹൗസ് ബിൽഡിങ് കോഴ്സ് ഉണ്ട് കൽപ്പണിക്കാരൻ മുതൽ വലിയ നേഴ്സ് വരെ ഡോക്ടർ വരെ ഉണ്ട്.
ചെയ്യാൻ പറ്റോ നമുക്ക്
ചെയ്യാൻ പറ്റും സ്റ്റൈഫൻറ്റൊട് കൂടി ഇതിൻ്റെ എല്ലാ ആവശ്യകത എന്താന്ന് വെച്ചാൽ ബിറ്റു സർട്ടിഫിക്കറ്റ് വേണം. അമ്മക്ക് നന്നായി സംസാരിജർമ്മൻ സംസാരിക്കാനുമറിയാം അതെ അതെ ലാംഗ്വേജിനാണ് അവിടെ ഇമ്പോർടന്റ് അതോടെ കഴിഞ്ഞാ നമ്മക്ക് നല്ലോണം സംസാരിക്കാനും പറ്റണം ജർമ്മൻ ഭാഷ
ഓ നമ്മൾ പഠിച്ചാ മാത്രം പോരാ സംസാരിക്കാനുള്ള സ്കില്ലും കൂടെ വേണം അല്ലേ
അതെ അതെ എക്സാം പാസ് ആവണം അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ കഴിഞ്ഞ് വിസ ക്ക് വെക്കണം വിസ കഴിഞ്ഞാണ് നമ്മള് ടിക്കറ്റ് എടുക്കുന്നത് ഇതെല്ലാം പാസ് ആവണമെങ്കി നമുക്ക് നല്ല ഭാഷ അറിവ് വേണം ഇല്ലാതെ നമുക്ക് പാസ്സാവാൻ പറ്റൂല്ല
ഉം ഓക്കെ ഓക്കെ
അതുകൊണ്ട് നല്ല കഠിനമായ പ്രയത്നിച്ചാൽ മാത്രമേ ജർമ്മൻ ഭാഷ പാസ് ആവാൻ പറ്റൂ
ബ്രോയുടെ പരിജയത്തിൽ ആരെലുവൊക്കെ പഠിക്കുന്നുണ്ടോ അങ്ങനെ അവര്ടെ അഭിപ്രായം എന്തേലും
എനിക്ക് കൊറച്ചു പേരെ അറിയാം അവരുടെ അഭിപ്രായം നല്ലതാണ് ആഹ് സ്വന്തവായിട്ട് എന്താ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു തീരുമാനം തന്നെയാണ് ജർമ്മനിയിലേക്ക് പോവുക എന്നത് അതോടൊപ്പം തന്നെ സ്റ്റൈഫന്റും കിട്ടും അതോടൊപ്പം നമ്മ നമ്മളെ സ്വന്തമായിട്ട് സപ്പോർട്ട് ചെയ്യാം